ഓ ണ്ടാവും
വർത്തം കേക്കണില്ല
ആഹ് ഇപ്പൊ കേക്കാം ഇപ്പൊ ചോറൊക്കെ പറഞ്ഞപ്പ കേക്കാം ഒന്നല്ല മോളെ ഇവടെ പറഞ്ഞു ഇവിടെ പറഞ്ഞേക്കളെ മക്കളെ കണ്ടോ ആ പിന്നെ എന്തണ്ട് സുഖായിട്ടിരിക്കുന്നാ ഇവിടെ സുഖമായിട്ടിരിക്ന്ന് ഇന്ന് മഴ പെയ്തില്ല അതാണരു സന്തോഷം
സന്തോഷം ഇവിടയും തന്നെ സന്തോഷം ആഹ് മഴണ്ടേചോദിച്ചാ ണ്ട് നല്ലേന്ന് ചോച്ചാ ഇല്ല അങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ പൊർത്ത്ക്ക് എറങ്ങ് ആഹ്
രണ്ട ദിവസം കൊണ്ട് മഴയായിരുന്നു രാവിലെ ഒണ്ടായിരുന്നു രാവിലെ വെളുപ്പിന്
ആഹ് രാവിലെ ഉണ്ടായിനു പിന്നെ ഇങ്ങനെ എപ്പോഒന്ന് വെയിലറച്ചു പിന്നെ അതേപോലെ പാറ്റലി നമുക്ക് എന്തേലും ഒരു ആവശ്യത്തി നമുക്ക് മഴ കൊണ്ട് പറ്റൂല എ ന്നന്മക്ക് മഴവാണേനും മഴ കൊണ്ട് ഞമ്മുക്ക് ഉപകാരാണ് എന്താ വെച്ചാല് ഇപ്പ എന്റെ വീട്ടിലൊന്നും വെള്ളം തന്നെല്ല ഇപ്പഈ മഴ പെയ് തൊണ്ടാണ് ഒന്നര റിങ്ങ് വള്ളെങ്കിലും ണ്ടായത് നല്ല ആയല്ല കെണറാ
ഇതുവരെ വെള്ളം ആയില്ലോ
മായല്ലേ വള്ളംനിച്ച ഞങ്ങളെ പ്രദേശം വെള്ളല്ലാത്തൊരു ഇതാണ് കാരണം നല്ലായല്ല കെണറാണ് ഉമ് ഇപ്പൊ ഇഇമയെ മറ്റാണ് ഒ ഒന്നര റിങ് വള്ളപ്പം ഉണ്ടായിക്കണത് ഏ ആഹ്
ക്കത്ത് വെള്ളം പറ്റി തറ പോലെ കടന്ന പൈപ്പ് ലൈനില് വെള്ളം പിന്നെ ഉപയോഗിച്ചുകൊണ്ടിരുന്നേ പിന്നെപ്പോ ആദ്യം മഴ തുടങ്ങിയപ്പം തന്നെ വെള്ളം
കഴിഞ്ഞ പ്ര ആഹ് കഴിഞ്ഞ പ്രാവശ്യത്തിന് അറെഇക്കൂറി മഴ കൊറവാണല്ലേ ഇപ്പൊ ജൂലൈൽ എത്തില ന്നട്ട് ല്ലേ കഴിഞ്ഞൂറി തിയൊക്കെ നല്ല മഴണ്ട്ഇകുറ മഴ ആഹ് ഇപ്പൊ കുറ കൊറവാണ് മയാ എന്തമായ ങ്ങനെ ഇതായതാക കാരണംങ്ങനാണയുമ്പോൾ നുക്ക് ബുദ്ധിമുട്ടാണ് വെള്ളം വേ കഴി അടുത്ത ഇദ്ന് മക്ക് തീരെ വള്ളം ണ്ടാവുല്ലല്ലോ കഴിഞ്ഞ പ്രാവശ്യം വെള്ളണ്ടായിട്ട് ക്കൂറിപ്പെന്റെ വീട്ടിലെക്കെത്ര വെള്ളംകുറ ഇക്കൂറി ഇത്ര വള്ളംല്ലെങ്കിഅടുത്ത പ്രാവശ്യംത്രയും വേമ് വെള്ളം
ഒയ്യോ അത്രയും കൊറയും കൊറയും ഉമ് ഉ മ് കൊറയും ഉമ് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ പിന്നെ കെണറ്റിലും ചായുടി കഴിഞ്ഞു ചായ കഴിഞ്ഞ മോളിപ്പ വന്നതേ ഉള്ളു മദ്രേ സേന്ന് ആ അങ്ങനെ വിളിചോണ്ട് വൈകിട്ട പട്ട ഒന്നര ഇപ്പ വിളിചോണ്ട് വന്ന് ചായ കൊടുത്തു മോള് കഴിച്ച് സിറ്റവുട്ട് ഇരിക്കുന്ന ഞാനഅന്നേരം എങ്ങനെ ഉച്ചക്ക് തന്നെ അന്നരം തന്നെ വെക്കും രാവിലെ
രാവിലെ ആഹ് വൈ രാത്രി ആഹ് ശരി ആന്നേ കണ്ട് വെപ്പൊ ഒന്ന് വെക്കാൻന്ന് ചൂടാക്കിയാൽ മതിയല്ലേ ല്ലേ
ആ അതെ കറി വന്നരൊക്കെ അങ്ങ് ചൂടാക്കി വെക്കും എ മീൻ കിട്ടിയരുന്നു നെത്തോലി ആഹ് അത് കറി വെച്ചു പിന്നെ പച്ചക്കറി മേടിച്ച് രണ്ടൂസായി മേടിച്ച് പിന്നെ അതി കിടക്കുന്നൊക്കെ അങ്ങ് പന്നലാവുല്ലോ അഴുകി പോവും ആഹ് അന്നേരാത്തിന്റെ എല്ലാം കൂടെ ഇച്ചിരി എടുത്ത ഇതൊരു മെഴിക്കൂവർട്ട് പോലെ തോരം പോല
അതന്നെ അന്നങ് അന്നങ്ങ് വേടിക്ക ക അല്ലെങ്കി രണ്ടിസം കൂടുംമ്പം മേടിക്ക അതക്കെ ചെയ്യ കാരണം നമ്മൾ ഈ പിഡജിൽവെക്കണതും നല്ലതൊന്നല്ലല്ലോ നമ്മൾ കേടു വരൂലന്നുള്ളൂ പക്ഷെ നമ്മൾ കഴിക്കണ ഒന്നും നല്ലതല്ല ഏ പണ്ടത്തെ ഫുഡിന അനുസരിച്ചല്ലപ്പ ആഹ് കേടു വരും അധികയാലും കേടു വരും പിന്നെ ആഹ് അതെ പിന്നെ വച്ചാല് ഇപ്പത്തെ പണ്ടത്തെക്കെ അതിന്മാതിരില്ലല്ലോ ഞമ്മളൊക്കെ അത് മായം ചേർത്തതല്ലേ പ്പോഅല്ലതല്ലല്ലോ ഉമ് കാരണം പച്ചക്കറി ഇതാണെങ്കിലും ആഹ് അതന്നെ നമ്മള് പുടിജിൽ വെക്ക പെടുജൊക്കെ നല്ല നല്ല ഒന്ന് ശ്രദ്ധിക്കണം കാരണംന്ന് വെച്ചാല് നമ്മള് ഭക്ഷണ ആണെങ്കിലും വെക്കണം അതൊക്കെ അടച്ച് വെക്കാനോ ഇതിനൊക്കെ
ഉം പത് കുഞ്ഞുങ്ങക്ക് കൊടുക്കുമ്പം വയറ് വേദനയും ഒക്കെ ഉം അങ്ങനെ ത് അതുകൊണ്ട് അതൊക്കെ വെച്ച് രാത്രി ഇനി പ്രത്യേകിച്ചൊന്നും വെക്കുന്നില്ല എപ്പഴും അങ്ങനെ തന്നാ ചോറൊക്കെ ഒരു നേരം പിന്നെ കാ പ്പി വേണന്നുണ്ടെങ്കി എനിക്ക് വേണന്ന് നിർബന്ധ ഇല്ല പിന്നെ ഇക്കായ്ക്ക് ഒരാള് ഒരാള് മോള് ഉം ആ പിന്നെ ഇക്കാക്ക് ചെലപ്പം ആ ഇല്ല ഇല്ല ഞങ്ങള് മൂന്നു പേരെ ഒള്ളൂ ആ ഇക്കാക്ക് വേണോന്ന്ണ്ട് തോന്നാണെങ്കി അത് തന്നെ ചെയ്യും ചെയ്തോളുംഅ വൈകീട്ടൊക്കെ നമ്മള് കേയറണോന്നില്ല തന്നെ എന്ധെലും ഗോതമ്പ് മാവ് ആ അതെ അതെ അ അന്ന് ഗോതമ്പ് മാവൊക്കെണ്ടെങ്കി ച പ്പാത്യൊക്കെ തന്നെ ഇണ്ടാക്കി ചെയ്തോളും നമ്മൾ അങ്ങോട്ട് ഒന്നിനും ചെല്ലരുത്
ഉം ആ
അടുക്കളേല് എന്തേലും തന്നെ ചെയ്യുമ്പോ അതി പോയി അത് എടുത്ത് ഇതടുത്ത് എടക്ക്ങ്ങനെ കടം ചെറുപ്പായിട്ട് വഴക്ക് അങ്ങനെ നിക്കാതിരുന്നാ മതി
അതെ ആ അവര് ത് റെഡി ആക്കി പോന്നോളും വീ എല്ലാം കാര്യം റെഡിആക്കും
ആഹ് ചെയ്തോളും ചെയ്തോളും കറിയൊക്കെ അന്നേരം ആ കാപ്പിക്ക് കറി എന്തേലും വേണെന്നുണ്ടെങ്കിലും ചെയ്യും പിന്നെ എന്തേലും അരിയണെങ്കി ആ പറയാന്നെങ്കിൽ ഒന്ന് ചെയ്തു കൊട്
ഉം അ അല്ലെ അതൊക്കെ ഒരു നല്ല കാര്യാ എന്താച്ചാല് നമ്മള് നമ്മളന്നെ നമ്മള ഭാ ര്യമാരെ അടിറ്റാക്കിക്കാണ്ട് ഇതാക്ക്ണോല്ണ്ടല്ലോ ഇതിപ്പ ഞമ്മുക്കൊന്നും കയി നമ്മക്കൊരു സമാധാനാ ന ക്ക്ന്ന് വെയ്യായി വന്നാലും അവര്മ്മള് നമുക്കൊരു സമാധാനണ്ടാവും ആ ചെയ്യാനൊക്കെ
ച്ച് കാരണം അവര് ചെയ്ത് കഴിക്കോല്ലോ ന്നുള്ളൊരുത്ള്ളോണ്ട് നമുക്കൊരു എവിടേലും കെടക്കാ വയ്യെങ്കി മോളും അതുപോലെന്നെ ട്ടോ ഒന്നാം ക്ലാസ്സിലാ പഠിക്കുന്നെ ആറ് ഓ ഒന്നിലാ പഠിക്കുന്നെ ആറ് വയസായതേള്ളൂ എന്നാലും ആ വയ്യ വയ്യ വയ്യങ്കി പറയും മ്മച്ചി കെടന്നോമ്മച്ചി കെടന്നോ
നമ്മളെ കണ്ട്കാണ്ടല്ലേ നമ്മളെ മ-
അ ആ അതെ അതെ ആണ് ഉം ആ ഇപ്പൊ ഈടക്കെ ഒരു ദിവസം ആ ഞങ്ങളെ എവിടെ പോയിട്ട് വന്ന് ലേറ്റായി ഞാന് പാത്രൊക്കെ കഴ്കാന്ണ്ടായിരുന്നു അപ്പം സന്ധ്യ കഴിഞ്ഞിട്ടാ ഏഴുമണിക്കെ കഴിഞ്ഞാ പാത്രംക്കെല്ലാം കഴുകി വെച്ചപ്പോ എനിക്ക്പ്പൊ കൊറ ച്ചുസം കൊണ്ട് കാലിന് വേദനണ്ടായിരുന്നു മുട്ട് ഒത്തിരി നേരം നിൽക്കുമ്പം മുട്ടിന് നീർക്കെട്ട് വന്നിട്ട് അത് അവക്ക്റിയാലോ വയ്യാന്ന് കല് വേനയാന്ന് ഒത്തിരി നേരം നിന്ന് പാത്രൊക്കെ കഴുകിട്ട് ഞാനും വന്ന് മോടടുത്തോട്ട് വന്ന് കെടന്നു എട്ട് മണിയായി അപ്പണ്ട് തുണി കഴുകീട്ട് മുറ്റ മുറ്റത്ത് കെടപ്പുണ്ടായിരുന്നു ഞാനത് മറന്നുപോയി എന്നിട്ട്ക്ക പൊറത്തോട്ട് എറങ്ങിയപ്പോ തുണി കിടക്കുന്നുണ്ട് അപ്പൊ എന്നോട് വന്നിട്ട് പറഞ്ഞു മഴ ചാറും ചെലപ്പം തുണി പറക്കന്ന് ഞാൻ യൂ ആണോ എന്നും പറഞ്ഞ്ണ്ട് പെട്ടെന്ന് എണീച്ച പ്പ ഇവളെൻ്റട്ത്ത് പറയാ ഉമ്മച്ചി ഇവടെ കെടാ ന്നിട്ട് വപ്പി എടുത്ത് പറയാ വാ പ്പി കണ്ടതല്ലയോ ആഹ് വാപ്പി കണ്ടതല്ലയോ ബാപ്പിക്ക് ഇങ്ങ് പറക്കൊണ്ട് പോന്നൂടായോ ഉമ്മച്ചവിടെ കിടക്കട്ടെ ആഹ് ആഹ് നമ്മക്കത് കേൾക്കുമ്പം തന്നെ ആഹ്
ച്ചാൽ എല്ലം ശീലാക്കണം നമക്ക് കുട്ടികളല്ലേ അവർ കുട്ടികളല്ലേ പക്ഷെ അവര് എടുക്കാണേൽ നമ്മളെടു തോട്ടെ പക്ഷെ നമ്മുക്കൊരു ഹെല്പ്പ് വേണം കാരണം അവരങ്ങനെ ശീലമായി മാറും കാരണം നമ്മള് ചെറ്പ്പത്തിലെ തടഞ്ഞ് കഴിഞ്ഞാല് പിന്നെ ആ തടയന്നെക്കാരം പിന്നെ അവര് ഇട്ക്കാൻ മടിയേക്കാരം ആ ചെയ്യത്തില്ല
ഞാൻ തുണി കഴുകാൻ എറങ്ങുമ്പോ ഇവളും കൂടെവരും മോള് വീട്ടിൽ നിക്കുന്ന ദിവസാണെങ്കി കൂടെറങ്ങും എന്നിട്ട് ഒന്നും ഇല്ല എങ്കിൽ പോലും ചുമ്മാ ചെറിയ ചെറിയ അവളുടെ നിക്കറ് ചെറിയ ചെറിയ തുണികളൊക്കെ എടുത്തു വെച്ചിട്ട് സോപ്പ് എടുത്ത് വെച്ച് തേച്ച് തേച്ച് ഇത് ഞാൻ കഴിക്കോളാം ഇത് ഞാൻ കഴികിക്കോളാന്നും പറഞ്ഞിട്ടൊക്കെ കൂടെ നിന്ന് അങ്ങനൊക്കെങ്ങ് ചെയ്യും ചുമ്മായാലും അങ്ങനങ്ങ് വഴ ക്കില്ലാതെങ്ങ് നിന്നോളൂല്ലോ ചെയ്യുവല്ലോ അങ്ങനൊക്കെ ചെയ്യൂ
ആ ഓൽക്കൊരു രസാണ് സന്തോഷാണല്ലോ അതൊക്കെ ആ ആ ഓൽക്കാ രസത്തി
ഉം അതെ ഉം ഉം അതിന് നമുക്ക് വഴക്കില്ലല്ലോ നമ്മുക്ക് ഓരെടുത്ത് നിന്ന് ചെയ്യാൻ അവരും അവിടെ നിന്നോളും കളിച്ചോണ്ടും ഒക്കെ അങ്ങ്
ആഹ് അതന്നെ അവ അത് എന്റെ എന്റെ മോളും അങ്ങനെ തന്നെ ആയിന് കൊറെ പാത്രങ്ങളൊക്കെ ടൈം മോറെയൊക്കെ പക്ഷെ അധികം സോപ്പും ഓവർ പണി നമ്മക്ക് പിന്നെ വരും അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞു ആഹ് വെള്ളം എടുത്ത് അകത്തു കൂടൊക്കെ ആഹ് അപ്പൊ ഞാൻ പറയും മുൻമട്ടി ആടെ നിക്കിളെ ആടെ കഴിഞ്ഞാൽ ഞാനും കഴിഞ്ഞാ ഞാനും ശരിയാക്കി കൊണ്ട് തന്നെ പിന്നെ അമ്മളെ അങ്ങനെ ആഹ് എന്താ അധികം നമ്മള് ഇതാക്കാൻ പറ്റൂല്ല കുറച്ചൊക്കെ ഞാൻ ചെയ്യാൻ ഇങ്ങനെ അയക്കും കാരണം വെച്ചാ അവരക്ക് പഠിയണ്ടേ
അതെ അതെ പഠിക്കണ്ടേ അതോണ്ട്
നമ്മള് പിന്തിരിപ്പിച്ചാനും കഴിയൂല്ല അപ്പൊ പറഞ്ഞു കൊടുക്കും ഓരോ കാര്യങ്ങള് ഏഹ് നമ്മളങ്ങനന്നെ ഇങ്ങനന്നെ പറഞ്ഞങ്ങാണ്ട് ആഹ് പറഞ്ഞു കൊടുക്കും ഉം ഉം മോളെങ്ങനാ പഠി ക്കാനൊക്കെ എങ്ങനുണ്ട്
പഠിക്കുന്നുണ്ട് കൊഴപ്പില്ലന്നാ പറയുന്നേ പിന്നെ വീട്ടിൽ വന്നാ പുസ്തകം ഒന്നും തുറന്ന് നോക്ക
ഇല്ല ആഹ് ആഹ് ആഹ് ചെയ്യൂ ആഹ് ഉം നമ്മളൊപ്പം ഇരിക്കണം ഇവിടെ ഞാൻ എന്റെ മോളെ ഞാൻ ഒപ്പം ഒപ്പം ഇരിക്കണം ഇല്ലെങ്കിലും മടി തന്നെയാണ്
ആഹ് ഇതും അത് തന്നാ ഹോംവർക്ക് ചാടി വന്ന് ഇങ്ങോട്ട് എടുക്കും പെട്ടന്ന് ഇരുന്നങ്ങോട്ട് അതെഴുന്നതെങ്ങനാന്നറിയ്യോ ഒരുമിച്ചല്ല എഴുതുന്നേ ഓരോ അക്ഷരം മേളീന്ന് താഴോട്ട് എഴുതി വെയ്ക്കും അപ്പം മാലതരാം ഇന്ന് എഴുതിയതാ മാല തരാം മേളിന്ന് മാ മാ മാ മാ മാ ലാ ലാ ലാ ലാ ലാ ഇങ്ങനെ എഴുതുന്നേ എത്ര പറഞ്ഞു കൊടുത്താലും കേക്കത്തില്ല ല്ല അങ്ങനെ എഴുതിയാൽ മനസ്സിലാവത്തില്ല എത്ര പറഞ്ഞു കൊടുത്താലും കേക്കത്തില്ല എന്താ ചെയ്യാനാ ഇല്ല ട്യൂഷന് പോവുന്നില്ല അത് കൊഴപ്പില്ല പഠിപ്പിക്കും നല്ലതു പോലെട്ടോ കുറച്ചു കുട്ടികളെ ഉള്ളു അവിടെ അപ്പൊ അവര് തന്നിട്ട് ട്യൂഷൻ പഠിപ്പിക്കുന്നതു പോലാ പഠിപ്പിക്കുന്നെ ശ്രദ്ധിക്കാൻ പറ്റൂവല്ലോ കുറ
ആഹ് കുറച്ച് കുട്ടികളാകുമ്പോ ശ്രദ്ധ ഉണ്ടാവുകേ ആഹ് ആഹ് സ്കൂൾ കുഴപ്പം ഇല്ലെങ്കിൽ നമുക്ക് ടൂഷന്റെ ആവശ്യം ഒന്നൂല്ലല്ലോ ആഹ് ഇപ്പ്രേ ഇപ്പ എത്രയിലാന്നാ പറഞ്ഞെ
ഒന്ന് ഒന്ന് ഒന്നില് ഒന്നില് ആഹ് അതുകൊണ്ട് പിന്നെ കൊഴപ്പില്ല കുഴപ്പില്ലാതെ പോകുന് അതുകൊണ്ട്
പിന്നെ എത്ര വരെയുണ്ട് അവിടെ സ്കൂള്
ഇവിടെ ഏഴ് വരെ
ഏഴ് വരെ ആഹ് ശരി
അപ്പം അതുവരെ അവിടെ പോട്ടെന്നാ കരുതുന്നെ
ആഹ് ആഹ് പത്താം ക്ലാസ്സിലൊക്കെ എത്തുമ്പോഴാ ഒന്ന് ട്യൂഷൻ പറഞ്ഞയച്ചാല് ആഹ് അങ്ങനെയ് ഞാൻ എന്റെ മോന് അങ്ങനെയാണ് കാട്ടീണത് പത്തന്ന് ഞാൻ ട്യൂഷൻ പറഞ്ഞയച്ചു കാരണം ഈ പാ മോനും കൂടിയല്ലേ അപ്പോ ഇവർക്ക് ഈ കളി പന്ത് കളിന്നില്ല ഓവർ കളിയാണ് ആഹ് അപ്പൊ ഇക്കുറി വെച്ചാൽ പത്താം പത്താം ക്ലാസ് പറഞ്ഞാൽ ഇക്കുറി തൊട്ട് എല്ലാം മാറിയതും കൂടിയല്ലേ ബു ബുക്കും എല്ലാ സബ്ജക്ടുകളും ഭയങ്കര ട്രിഫ് തന്നെയല്ലേ കുറെ ഇതെ അപ്പൊ ഞാനൊക്കൊരു പത്താം ഇത് ട്യൂഷൻ പറഞ്ഞയച്ചോ അതുകൊണ്ട് കൊറച്ചൊരു മെച്ചം ഉണ്ടായി അല്ലെങ്കി അത്രയും പറ്റ പോക്കെയ്നെ കാരം
അന്നേരം ഇപ്പം സ്കൂളീന്ന് വന്നിട്ട് ട്യൂഷനു പോകുവോ അതോ രാവിലെ പോവോ
ആഹ് പോവല് ആ അല്ല സ്കൂളിന്ന് വന്നിട്ട് ആഹ് രാവിലെ പോകും ആഹ് ഏഴ് മണിക്ക് പോകും ട്യൂഷൻ കഴിഞ്ഞിട്ടാണ് പിന്നെ സ്കൂൾക്ക് പോവുക അങ്ങനെ ഉം ഉം
ഇപ്പം വന്നിട്ട് വീട്ടിൽ കാണത്തില്ലായിരുന്നല്ലോ കളിക്കാൻ പോയിക്കാണും ഉണ്ടോ ആ ഇപ്പൊ ഫുട്ബോളിന്റെ സമയം ഇല്ലേ
ഫൂട്ബോളിന്റെ ടൈംമല്ലേ അല്ലേ ഇനി രാത്രി ഇന്ന് കളി ണ്ടാവോ രാത്രി ഇവിടെ ഒരു ക്ലബുണ്ട് അവിട്ക്ക് മണ്ടും രാത്രി ആ അപ്പൊ വീട്ടില് ഇന്ന് കാ കാളി കണ്ടാല് വീട്ടില് ടി വി ഉണ്ട് വീട്ടിൽ നിന്ന് കളി കണ്ടാലും രസലല്ലോ എല്ലാരും കൂടി
ഇല്ല എല്ലാരും കൂടെ എല്ലാരും കൂടെ ഒരുമിച്ചിരുന്ന് കാണുമ്പോഴത്തന്നെ അതൊരു രസ ആണല്ലോ
രസാണല്ലോ ആണ് ആഹ ഏതായാലും ഉം
കൊച്ചാണോ
കൊച്ച് ആഹ് എങ്ങനെ
അല്ല എത്ര പേരാ
എനിക്ക് രണ്ടു പേര് ആഹ് ചെറുത് പെണ്ണ് ആഹ് ഓള് മൂന്നിലാണ്
മൂന്നിലാണ് ആ ഉ രണ്ട് മോക്ക് മദ്രാസന്ന് രാവിലെയാ
ആ രാവിലെയാണ് മദ്രസ് രാവിലെ മദ്രസ ഉം എട്ട് മണി ഏരക്ക് മദ്രസക്ക് പോവും പിന്നെ ഒമ്പതര ആവുമ്പോ വരും
ഉം പത്ത് മണിക്കാപ്പോ സ്കൂളില്
ആ സ്കൂൾ പത്ത് മണിക്ക് അവിടെ ഇതി ആ അവിടെ രാത്രിയാലെ
ആഹ് ഇവിടെ മോക്ക് വൈകിട്ടാ സ്കൂളില് ഒൻപത് മണി ഒൻപത് മണിക്ക് വണ്ടി വരും ഒൻപതര
ഉ ക്ലാസ്സ്‌ തുടങ്ങ ആ അത് ട്യൂഷനിള്ള കുട്ടികൾ ഉണ്ടായി പ്രത്യകരമാണെങ്കിലെ ടൂഷൻ ഉണ്ടാവുമ്പോ അങ്ങനെവിടെ
ആ താ വരും വരും ഇവർക്ക് ആ ഇവർക്ക് മദ്രസ വൈകീട്ട് വന്നാ മതി ത തയ്ക്കാവ കേട്ടോ അന്നേരം മുകളിൽ ഷീറ്റ് ഇട്ടിട്ട് അവിടെയ് ഉരെയിരുത്തി പഠിപ്പിക്കുന്നെ അപ്പൊ ചൂടാ രാവിലെയൊക്കെ ആവുമ്പോ ചൂടാണല്ലോ മറ്റേ നമ്മുടെ ഇവിടെക്കെ നേരത്ത്ക്കെ സ്കൂൾ അടക്കുന്ന ടൈമില് പത്ത് മണിക്കൊക്കെ അല്ലേ മദ്രസ അതെ ആ ചൂടാ അങ്ങനെ അതുകൊണ്ട് ഇവർക്ക്‌ വൈകുന്നേരത്താക്കി അതന്ന് മുതലേ അപ്പം സ്കൂൾ അടച്ചപ്പോഴും ഇപ്പോഴും എല്ലാം വൈകുന്നേരം തന്നെ നാലരക്കാ ആ നാലര മുതല് നേരത്തെ ആറ് മണിക്കാര്ന്നു ആ ഇപ്പ സ്കൂള് തുറന്നതിന് ശേഷം ആറുപത്തിനാ ആറുപത്ത ആകും വിടുമ്പം നാലര കഴിയും ഉ അങ്ങനെയാപ്പൊ
ഉം
ഉം ന്നാ ഒക്കെടാ
ആ എന്നാ ഓക്കെ എന്നാ പിന്നെ വിളിക്കാം ആ ഓക്കേ എന്നാ ശരി
ഇത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വിളിക്കാട്ടോ
ആഹ് ശരി
ശെരിയന്നാ